ഹലോ ഹലോ കേക്കാവോ ആ കേക്കാ കേക്കാ ആ ഹായ് എന്ത് സുഖാണോ
ആ സുഖം
ആ ആ സുഖം സുഖം എന്ത് ചെയ്യാ ഇപ്പം
ഉം ഞാനേ വീട്ടിൽ തന്നെ
വീട്ടി തന്നല്ലേ ആ ഞാന് വീട്ടിൽ തന്നെ ജോലിയൊന്നും നോക്കുന്നില്ലേ
ജോലിയൊക്കെ നോക്കണൊണ്ട്
ങാ ങാ ആ പിന്നെ വീലാരൊക്കെ ഒണ്ട്
വീട്ടില് ഞാനും ആ ചേട്ടനും മോനും
ആ മോൻ എന്ത് ചെയ്യാ
മോൻ ഇപ്പൊ യു കെ ജി ല് പഠിക്കണ്
ങാ ങാ എങ്ങനെ പഠിക്കാനൊക്കെ
പഠിക്കും പഠിക്കും
അതേല്ലേ പിന്നെ വീ പിന്നെ ഹ്മ്മ് സിനിമയൊക്കെ കാണാറുണ്ടോ?
ആഹ് ആഹ് എങ്ങനാ തിയേറ്ററിൽ പോയാ
ഓ തിയേറ്ററിൽ പോയി തന്നെ കാണും ഇപ്പോ ഉള്ളതെല്ലാം. ഏഹ്, നിന്റെ വീ ട്ടിലാരൊക്കെ ഇണ്ട്?
എന്റെ വീട്ടില് ഞാനുണ്ട് അമ്മയുണ്ട് അനിയത്തിയുണ്ട്.
നിന്റെ വീട്ടി ആരൊക്കെയുണ്ട്. അനിയത്തിയാ
ഞാന്ണ്ട് അമ്മയ്ണ്ട് അനിയത്തിയുണ്ട്. അനിയത്തി ഇപ്പം ആഹ്, ഫാഷൻ ഡിസൈനിങ്ങിന്റെ ക്ലാസ് തുടങ്ങിയില്ലല്ലോ അപ്പൊ ഇവള് ചെറുതായിട്ട് സ്റ്റിച്ചൊക്കെ ചെയ്യും. അപ്പം ഇനി ഫാഷൻ ഡിസൈനിങ്ങിന്റെ അത് ലോട്ട് പോകുമ്പഴ്ത്തേക്കും ഈ വർക്ക് ബ്ലൗസിനുള്ള വർക്ക്, പിന്നെ ആര്യ വർക്ക് അങ്ങനെ കൊറെ ഏഹ്, ഇങ്ങനെ ഹാൻമെയിഡായി ട്ടുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, ആഹ് അതൊക്കെ പഠി ക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പം പോകും. ആഹ്, ആഹ്, പിന്നെ ഫുഡൊക്കെ കഴിച്ചോ? അമ്മ ചെ ഒരു ജോലിയ്യാ ഒരു പെട്രോൾ പമ്പില്.
ഹ്മ്മ്, ഹ്മ്മ്
മോൻ എപ്പം വരും ഇനി
ഞാൻ ബികോം കഴിഞ്ഞു. പിന്നെ ഒര്
ആഹ്, അവയിന്ന് പോയില്ല. നാളെ ആയത്കൊണ്ട്
ഓ അതെല്ലേ, ആഹ് കേക്കാം കേക്കാം.
ആഹ് ആഹ് ബെർത്ത്ഡേ ആയൊണ്ട് വിടാത്തതാ
അല്ല നാള പിറന്നാളല്ലോ, എടുക്കാന്ന് വിചാരിച്ച് വിട്ടില്ല.
ഒ ഓ ഓഹ് തുണി എട്ത്തായിര്ന്നോ?
ഇല്ല ഇല്ല ഇനിയെ
അ ആ. അതെ ലെ ആ ആ എന്റെ ബർത്ത്ഡേ വിസസ് പറഞ്ഞേക്കേ.
ഓ പറയാം പറയാം ആഹാരം കഴിച്ചായ്ര്ന്നോ
പിൻ ആഹാരം കഴിച്ചില്ല ഇനി വേണം കഴിക്കാൻ പിന്നെ എന്തെങ്കിലും ഒണ്ടോ സ്പെഷ്യൽ എന്തെങ്കിലും ഒണ്ടോ
ഇല്ല ഇപ്പൊ മീനൊന്നും കിട്ടാനില്ലല്ലോ
ആ ആ ആ ആ ഇവിടെയും മീനൊന്നും വരാറില്ലേ
അ അവിടെക്കെ ഇണ്ട് ഫു ആഹാരം
എന്തോ ഹലോ
ന്തെക്കെ ഇണ്ട് കഴിക്കാൻ
കഴിക്കാൻ ചോറ്ണ്ട് ആ കേക്കാവോ
ആ ഓ കേക്ക്ണുണ്ട് കേക്ക്ണുണ്ട്
ചോർ ആ ചോറ്ണ്ട് അച്ച് അച്ചാറ്ണ്ട് പിന്നെ എന്തോ തോരനുണ്ട് ഒരു കറിയുംണ്ട്
ആഹാരൊക്കെ വെക്യൊ നീ നീ ആഹാര വെ
ഞാൻ ആഹാരൊന്നും വെ ക്കൂല ഇല്ല ഇല്ല ഇല്ല എല്ലാം അമ്മ വെക്യും അമ്മാമ വെക്യും ഞാൻ കൂ എന്തെങ്കിലും കൂട്ടാൻ സൈഡ് കൂട്ടാനൊക്കെ ഞാഒണ്ടാക്കും ആ ഇന്ന്പ്പം ഞാൻന്താ മറ്റേ ഉര്ളക്കെഴങ്ങ് വിഴ്ക്കു പെർട്ടെ ഇണ്ടല്ലോ അതിപ്പം എല്ലാർക്കും ഇവിടെ അമ്മക്കും എനിക്കോ അനിയതിക്കൊക്കെ ഇഷ്ടവാ പിന്നെ ഞാൻ അതുണ്ടാക്കി ഉം
ത്തി
നാളെ സ് ഉണ്ടു ണ്ടു ണ്ട് വീട്ടിലുണ്ട് നാളെ സെലിബ്രേഷനൊന്നുല്ലേ നാളെ സ്
ഇല്ല ഇല്ല കേക്ക് മാത്ര കട്ട് ചെയ്യൂ ഇല്ല കേക്ക് മാത്രേ കട്ട് ചെയ്യുള്ളൂ
അതെല്ലേ ആ ആ ആ വേറെ എന്തുണ്ട് വീട്ടിൽ കൃഷിയൊക്കെണ്ടോ
വേ ഇല്ല വീട്ടിലങ്ങനെ കൃഷിയൊന്നുല്ല പൊറത്തോട്ടൊന്നും പോണില്ലേ?
ഞാനോ
ഹലോ ആ
കേക്കാവോ പുറത്തോട്ട് മഴയൊക്കെല്ലേ അതൊണ്ടതാ വീട്ടിൽ തന്നെ
ആ ക്ലാസ് ഒക്കെ കഴിഞ്ഞായിരുന്നൊ?
ക്കെ ആയത് കൊണ്ട് ഇതാ വീട്ടിലിങ്ങനെ ഇരിക്കണു ആ ക്ലാസ്സൊക്കെ കഴിഞ്ഞു എനിക്ക് പക്ഷെ സർട്ടിഫിക്കറ്റൊന്നും കിട്ടിയില്ല എടക്ക് ഒരു ജോലിയിടെ ഇത് വന്നു പക്ഷെ അത് ഇവിടെയല്ല ഒരു പാല ക്കാടങ്ങോട്ട് അപ്പൊ ന്ന് പോയി നിന്ന് പഠിക്കണ ഹോസ്റ്റലിൽ നിന്ന് ആ അങ്ങനെ ഞാൻ പിന്നെ അതിനതിനെപ്പറ്റിയൊന്നും നോക്കില്ല ഹോ ഇവിടെന്നും വിടൂല അങ്ങോട്ട് പൊറത്തോട്ടൊന്നും ദൂരോട്ടൊന്നും വിടൂല അതോണ്ട് ഞാൻ പിന്നെ അതങ്ങ് വിട്ട് ഉം ഉം വിടത്തില്ല
ആ ആ
പിന്നെ വേറെ
അമ്മ വരാറായില്ലേ?
അമ്മ അ ആ വരാറായില്ല. രണ്ടരൊക്കെ കഴിയും വരാമ്പോഴത്തേക്ക് ആ ആ
അമ്മ വരുമ്പോ എന്തേലും കൊണ്ടുവരോ കഴിക്കാൻ
ആ അവിടെ ഇപ്പൊ എന്തെങ്കിലും ഇങ്ങനെ മാങ്ങ അങ്ങനെയൊക്കെ ഏ കൊണ്ട് വരയാണെങ്കിൽ വാങ്ങിക്കൊണ്ടുവരും ഇപ്പൊ മാങ്ങ സീസ ആണല്ലോ എവിടെ നോക്കിയാലും മാങ്ങ ഒറങ്ങുന്നൊ ആ ആ ആ ഇവിടെ ഇങ്ങനെ ഉം മാങ്ങയൊക്കെ കൊണ്ടുവരോ അങ്ങോട്ട് മറ്റേ വണ്ടിയില്
ഓ അത് കൊണ്ടോരും പക്ഷെ ഒരു പ്രാവശ്യം വാങ്ങിച്ചായിരുന്നു ക്ഷെ അതെല്ലാം ല്ലാം പുഴുവായിരുന്നു ആ അതെല്ലാം പുഴുവായിരുന്നു കൊള്ളൂല്ലായിരുന്നു
ആ ആ ഇവിടെ എടയ്ക്കിടയ്ക്ക് വരുവേ ആ നമ്മള് നോക്കിയെടുക്കണം ഈ നമെ ഈ അതിന്റെ പോ റം നന്നായിട്ട് ഇരിക്കുന്നതിന് അകത്തൊക്കെ പുഴുവായിരിക്കും
ആ ആ
ഇവിടെ കൊണ്ടുവന്നതൊക്കെ കൊള്ള നല്ല മധുരൊക്കെ ഉണ്ട് ഒരു പ്രാവശ്യം വാങ്ങി വേറൊരാൾ കൊണ്ടുവന്നാ ത് വാങ്ങിയപ്പോഴത്തേക്ക് ഹ് വയറ്റിലൊന്നും അങ്ങനെ പിടിച്ചില്ല ആർക്കും പിടി ച്ചില്ല
ആ ആ
ഉം പിന്നെ വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വെച്ചോ
ഇന്ന് സ്പെഷ്യലാ യിട്ടൊന്നുല്ല തോരനും രസോം ഒള്ളു പിന്നെ കറി
മീ കിട്ട്- ട്ടലില്ലല്ലേ എല്ലാട്ത്തും ഇതന്നെ കരിപാട്
മീന് ട്രോളിങ് ട്രോളിങ് അല്ലേ
ഏ
ട്രോളിങ് ആയി മീനിന്റേത് ഉം ഉം
പക്ഷെ മീനില്ലാതെ ഫുഡ് ഡോന്ന് നേരെ കഴിക്കാൻ പോലും തോന്നണല്ല എന്തെങ്കിലും വേണല്ലേ
മീ കഴി മീൻ
ഓ കഴിക്കൂലല്ലേ അശോ അപ്പൊ എന്ത് ചെയ്യും
ആ ഓക്കെ ഞാൻ ഇപ്പാ ശീലിപ്പിച്ച് ഇപ്പ ശീ ച്ച് ഉട്ടോക്കും
ആ ആ എന്തെങ്കിലും ഒന്ന് കൊ കൊടുത്താ മതി ഉം മീനല്ലങ്കി മുട്ട
ആഹ്
ആഹ് വീട്ടിൽ കോഴി അങ്ങനെ ഒക്കെ ണ്ടോ
ട്ട കൊട്
ആഹ് ആഹ് ആഹ് എങ്ങനെ കിണറാണോ പൈപ്പാണോ
ആ എ എനിക്കിവിടെ ചേട്ടൻറെ വീട്ടില് പൈപ്പ് എനിക്ക് എൻറെ വീട്ടില് കിണറുണ്ട് പൈപ്പുംണ്ട്
ആ ആ എങ്ങനെ ബില്ല് ബില്ല് അടക്കണോ കറണ്ട് ഇത് ഇന്റെ വാട്ടർ ബില്ഒക്കെ അടക്കണോ
വാട്ടർ ബില്ല് വീട്ടിലായതോണ്ട് ഇതുണ്ട് അടക്കണ്ട വർഷത്തില ഒരു തവണ അടക്കണം നിങ്ങൾക്കാ
ആ ആഹ് ഇടക്ക് അമ്മാമേരെ അപ്പൂപ്പന്റെ വീട്ടില് ഇതുപോലെ ഇതുപോലെ എമൗണ്ട് കയറി വന്ന അപ്പോഴത്തേക്ക് കൊണ്ടുപോയി ഇപ്പോഴത്തേക്ക് ബിപേയില ആയ കൊണ്ട് അടക്കണ്ട എന്ന് പറഞ്ഞു
ആ ആ
ആ ആഹ് വെള്ളം ഉണ്ടോ ഇപ്പൊ
ഇപ്പൊ ഉണ്ട് വെള്ളം ഉണ്ട് ഇപ്പൊ മഴയില്ലേ അതുകൊണ്ട് വെള്ളംണ്ട് മുമ്പന്നും വേനൽ സമയത്ത് ചൂട് സമയത്തൊന്നും വെള്ളം ഇല്ലായിരുന്നു
എന്നല്ലേ അപ്പൊ ഈ വെള്ള ഇല്ലാത്തപ്പ എന്ത് ചെയ്യും
ഇല്ലാത്തപ്പോ ഞാൻ എൻറെ വീട്ടിൽ പോവും
ആ വീട അടുത്തി തന്നെ
ഇല്ല ഇല്ല കൊറച്ചു ദൂരം പോണം
എന്നല്ലേ ആഹ് ആഹ്
ഓ
വേറെന്തതുണ്ട് വിശേഷം
വേറെ വിശേഷം അങ്ങനെ ഇല്ല ആളെ മോന്റെ പറന്നാളാ അത് തന്നെ വിശേഷം
ഓ ഓ രാവിലെ പള്ളിയിലൊക്കെ പോവോ
പള്ളിയില് പോയിട്ട് രണ്ടാഴ്ച ആയി
ആ ആ ആ
ആ
വേറെ പുറത്തോട്ടൊക്കെ പോകുവോ
പുറത്തോട്ട് പോ അനിയത്തി യെന്റെ അനിയത്തി വീട്ടി വരുമ്പോ ഞാൻ ഇവിട ഇവിടെവരും ഞങ്ങളവിടെ പോം പുറത്തുപോം
അതെയല്ലേ ഇപ്പെവിടാ ചേച്ചീടെ വീട്ടിലാണോ അതോയിവിടെ ഹസ്ബൻഡിന്റെ വീട്ടിലാണോ ഓ ഓ
വീട്ടിവന്ന് സൂപ്പർ
അ ആ അബർത്ത്ഡേ ആയതൊണ്ട് പോയതാ
ബർത്ത്ഡേ ആയോണ്ട് പോയതല്ല ഞാനിങ്ങ് വന്ന് ഇല്ല സെലിബ്രേഷൻ ഒന്നും ഇല്ല കേട്ടില്ല
അ.. അ.. ആ വേറെ, ഫുഡൊക്കെ കഴിച്ചല്ലോ ഫുഡ്കഴിക്കാറാ, അമ്മ വന്നിട്ട് കഴിക്കും അമ്മ വന്നി ട്ട് കഴിക്കും.
ആ.. പിന്നെ
ആ പിന്നേ ഉം.. ഏഹ് മഴയുണ്ടോ അങ്ങോട്ട്
രാവിലെ മഴയുണ്ടായിരുന്നു. ഇപ്പം മഴയില്ല.
ഹലോ
രാവിലെ മഴയുണ്ടായിരുന്നു. ഇപ്പംമഴയില്ല
അ.. ആ..
പത്തുമിനിറ്റ് കഴിഞ്ഞില്ലേ ടീ